ന്തെക്കേണ്ട് വിശേഷം?
ആഹ് ഇവടെ നല്ല മഴ. അവിടെ മഴയ്ണ്ടോ?
ആഹ് ഇവ്ടെ നല്ല മഴാണ്.
ആഹ് ഇവടേയും മഴ. പിന്നെ ഊണക്കൈ ആഹ് കഴിച്ചു. അവ്ടെ കഴിച്ചോ?
ആഹ് ഇവ്ടെ കഴിച്ചു. എന്തായിരുന്നു?
ഇവ്ടെ മീൻകറി, മോര്, തോരൻ
ആഹ് ആഹ് അതായിരുന്നുല്ലേ
ആഹ്
ഇവിടെ അതേ തന്നെ അതേപോലെ തന്നെ ആഹ് മുരിങ്ങ കറിയു ആഹ് അതേപോലെ തന്നെ മീൻ മീൻ കറിയും ഉണ്ട് മീൻ പൊരിച്ചതുണ്ട് അതെ അതേപോലെ തന്നെ പപ്പടം ആഹ്
ആഹ് ആഹ് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ ഞാൻ മുമ്പേ ഇങ്ങനെ നമ്മുടെ പഴയ കുട്ടുകാലത്തെ കുറിച്ച് കിങ്ങനോർത്ത് ആഹ് സമയത്ത് സമയത്ത നീ വിളിച്ചത്ട്ടോ
ചോർക്കാവൂലേ ആഹ് കുട്ടിക്കാലത്ത് നമ്മള് ഓരോന്ന് കളിച്ചതും മയത്ത് കളിച്ചതും
അതെ അതെ എന്നിട്ട് നമ്മള് സ്കൂളി പോകുന്നതൊക്കെ നമ്മള് ഒരുമി ച്ച്ല്ലേ എല്ലാവരുടെയും ഇപ്പഴാണെങ്കി കുട്ടികളെ കൊണ്ടപോവനായിട്ട് വണ്ടിയുണ്ട്
ക്കെ പണ്ടൊക്കെ നടന്നിട്ടല്ലേ പോയിരുന്നേ അപ്പൊ നമക്ക് മഴ ആസ്വദിക്കാനും ഒക്കെ പറ്റിരുന്നു
അതെ അതെ നമ്മള് വീട്ടിൽന്ന് സ്കൂള് വരെ പോകുന്ന വരെ നമ്മള് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അല്ലെ
ഉം മയത്തൊക്കെ പോവുവാണെങ്കിൽ നല്ല രസായിരിക്കും
അതേ നമ്മുടെ ആര്ടേങ്കിലും ഒരാൾടെ കയ്യില് കൊടേള്ളെങ്കില് ആഹ്
ആഹ് ഒര് രൺ ആഹ് എല്ലാരും കൂടി താനെ അതും ഉം ചിലപ്പോ നമ്മള് മയ കൊണ്ട്ട്ടും പോകും. കൊട നെനക്ക് നെനക്കാം മടി ആയിട്ട് നമ്മള് ബാഗിലെന്നെ വെച്ച്ട്ടും ക്ലാസ്സിലെക്കെ ചെന്നാല മ്മള് കൊട നിവർത്തിടണല്ലോ പ്പ അതിന് മട്യായ്ട്ട് നമ്മളെ ന്ത് ചെയ്യും പ്പ ന്താണ് കൊട എന്താണ് നനക്കൂല ബെഗ്ന്ന് എട്ക്കൂല ഞ മ്മള് നൻഞ്ഞാലും കൊട വേഗ്ന്ന് എട്ക്കൂല എന്ന്ട്ട് ടീച്ചർമാരോടൊക്കെ ചീത്ത കേട്ട് എത്ര ചീത്ത കേട്ട്ട്ട്ണ്ട്.
ശെരിയാണ് പക്ഷെ ഇപ്പഴ്ത്തെ കുട്ട്യാളെന്നും ഉം ടീച്ചർമാർക്ക് വഴക്കൊന്നും പറയാൻ പറ്റത്തില്ലന്ന് തോന്നുന്നല്ലേ
റ്റൂല അതൂല്ല ടീച്ചർമാരും കുട്ടികളൂന്ന് പർഞ്ഞാ നല്ലൊര് കൂട്ടുകാർ കൂട്ടുകാരിമാരെ പോലേണ് പോലേണ് പ്പത്തെ നമ്മക്കൊക്കെ നമ്മളെ ആഹ് പഠിച്ച കാല കാലത്തൊക്കെ നമ്മക്ക് ടീച്ചർമാരെ മുഖത്തോട്ടൊന്ന് നോക്കാൻ പോലും പേടിയായിരുന്നു അത്രയ്ക്കും ഭയങ്കെരെ തായിര്ന്നു ആഹ് ബഹുമാനായിര്ന്നു പേടിയും കണ്ടായിര്ന്നു അതുപോലെ തന്നെ ഇപ്പത്തെ ഇപ് പ്പത്തെ കുട്ടി കളെന്ന് പറയാണെങ്കില് ടീച്ചർമാരെ തോളില് കൈയ്യിട്ടും ഏഹ് അങ്ങനെക്കേണ് നടക്ക്ന്നത് തന്നെ അവർക്കൊരു പേട്ല്ല ഞ്ഞി ഇ ആഹ് ഞമ്മക്കെക്കെ ന്തെങ്കിലും വർക്ക് ക്ട്ട്യാല് അത് ചിയ്യാതെ പോയാതെ തന്നെ ഭയങ്കര പേട്യാണ്. പിറ്റേ ദിവസം വന്നാല് ഈ ചീത്ത കേൾക്കോ അടിക്ട്ടോ ഇങ്ങനെയുള്ള ഓരോന്ന്
ആന്നാണ്
ആഹ് ഇപ്പ അങ്ങനെയന്നും ല്ല്യല്ലോ. ഇപ്പത്തെ കുട്ട്യാൾക്ക് ടീച്ചർമാരെ പേടില്ല്യാ.
ഇല്ല ഇല്ല അതുപോലെ നമ്മുടെ കുഞ്ഞു നാളത്തെ ആഹ് ഈ നമ്മളൊര് പാട് ആഹ് ആസ്വദിച്ചിട്ടുണ്ട് എല്ലാം നമ്മള് കൂട്ടുകാരായിട്ടായാലും ന്നട്ട് നമ്മള് എന്താ
ട്ടും ആഹ് ഞമ്മക്ക് വീട്ണ്ടാക്കീട്ട് കളിച്ചിട്ടും ആഹ് അതേപോലെ തന്നെ അട്ത്ത്ള്ള കുട്ടികളെല്ലാം വേ യാണല്ലോ കളിക്കാനും വേണ്ടീട്ട് ഇപ്പൊ അങ്ങനെ അട്ത്ത്ള്ള കുട്ടികളൊന്നും അങ്ങനെ വര്ന്നില്ലല്ലോ കളിക്കാന്.
ഇല്ല അന്നിട്ട് നമുക്കൊര് മിഠായിട്
ആന്ന് ആഹ് അത് വീതം വെച്ച്ട്ടാണ് ഞമ്മള് കഴിക്കാറ്. അങ്ങനെ ആയിരുന്നു ഒരു ചെറിയ മിഠായി പോലു ആണെങ്കില് ഞമ്മള് വീതം വെച്ച്ട്ടാണ് കഴിക്കാറ്. ഇപ്പോൾ അങ്ങനെന്നു ല്ല ഇപ്പൊക്കെ നേരെ അയ് പ്പയ് നാരിം ക്കളിക്കാനൊന്നും കിട്ടുന്നില്ലല്ലോ.
ഇല്ല ഇല്ല.
ആഹ്
ഇപ്പ എനിക്ക് തോന്ന്ണ ഒരുപാട് പുരോഗമനങ്ങളൊക്കെ ന്നോണ്ട് പുള്ളേർക്ക് ഒരുപാട് ല്ലെ.
ആഹ് ഒരുപാട് പുരോഗമനങ്ങളും സൗകര്യങ്ങളും കാര്യങ്ങളൊ ആഹ് അതാണ് കാര്യങ്ങളൊക്കെ ണ്ടായോണ്ട് ഇപ്പൊ ആരും കളിക്കാന് പ്പൊ ഫോണിലാണല്ലോപ്പൊ കുട്ടികളായാലും അമ്മളെ എന്തെങ്കിലും അവരെന്തെങ്കിലും ച്ചിനിമ കാണേഏ ഇതൊക്കെ ആണെങ്കിലൊക്കെ ഫോണിലാണല്ലോ. പെ പണ്ട് ഒര് ടി. വി എവിടെ യെങ്കിലൊക്കെര് ടി ണ്ടെങ്കി നമ്മളെല്ലാരും അവടെ പോയിട്ട് ഇര്ന്ന്ട്ടാണല്ലോ എല്ലാരും കൂടി കാണ്ന്നത്.
അതെ അതെ അതൊക്കെ രസം തന്നെ ആയിരുന്നല്ലേ അത് തന്നേ.
പ്പം ഞമ്മക്കതൊർക്കെ എന്തോ ഒരു ഒരു ഓർമ്മായിട്ട് പോയേ മാതിരി
അതെതെ ഇപ്പത്തെ കുട്ടികൾക്ക് ന്നെഅത് പറഞ്ഞ മന
പറഞ്ഞാ മനസ്സിലാവില്ല അവർക്ക് പറഞ്ഞ മനസ്സിലാവൂല ല്ലോ ഉം. ഇപ്പത്തെ കളികളും പണ്ടത്തെ കളികളും തമ്മിൽ എത്ര എത്ര വ്യത്യാസണ്ട് പണ്ട് കോട്ടികളി ല് ണ്ടേനി കക്ക് കളിക്കല് ണ്ടേനി ഉപ്പ് കളിക്കല്ണ്ടേനി കബഡി കളിക്കല്ണ്ടേനി ഇങ്ങനെള്ള കളികളന്നെ ഉ ഉണ്ടായിരുന്നല്ലോ കൊറേ പിന്നെ മ്മള് ഞമ്മള് സ്വന്തം തന്നെ നമ്മള് പൊര ഉണ്ടാക്കി കളിക്കും അതില് ചേരട്ട കൊണ്ടും ആഹ് കുറ്റിപ്പര ഉണ്ടാക്കി കളി അതില് ചേരട്ടയും ഏ അവ് അവിടേം ഇവിടേം ക്കേള്ള യല കളൊക്കെ ഇട്ട് എരിഞ്ഞ് ണ്ടാക്കീ നമ്മളന്നെ കല്ലൊക്കെ വെച്ചിട്ട് അടുപ്പൊക്കെണ്ടാക്കിയാണ്ട് ഇങ്ങനെ കളിക്ന്നാ ഒക്കെ ണ്ടായിരുന്നല്ലോ. ഇപ്പ ഏത് ചെറിയ കുട്ട്യാൾക്കും അങ്ങനെ കളിക്കാന്ള്ള സമയല്ല. അവരിപ്പോ കൂടുതല് പ്പൊ എന്താണ് ഫോണിലാണ് അവർക്ക് കളി. അവര് ഇ എന്താണ് ഇതായിട്ടും ഓരോ ഇതൊക്കെ ആയിട്ടും പ്പൊ അങ്ങനെ ഫോൺലാണ്പ്പോ കൂടുതലും കളിക്കല്.
ആഹ് അന്ന്ട്ടാണെങ്കിൽ അവടെ ഏവിടെങ്കിലും ഒരു വീട്ടില് ഊഞ്ഞാലിടും ഊഞ്ഞാലിട്ട് കഴിയുമ്പോം നമ്മള് എല്ലാവരെയും ക്യൂ നിക്കില്ലേ വരി വരിയായിട്ട് നിക്കോ ഇങ്ങനെ ഊഞ്ഞാൽ ആടാൻ വേണ്ടി.
രണ്ട് പേര് അങ്ങനെ അങ്ങനെ ആട്ടികൊടുക്കും ചെയ്യും അതൊക്കെ രസായി അതേപോലെ തന്നെ ഈ പുളി അല്ലെ, പുളി മരത്ത് മേ പുളി ഇണ്ടല്ലോ, അതിന്റെ പുുള്ളിന്റെ കുരു കുരു ഉണ്ടാവും. കുരു വെച്ചാണ്ട് നമ്മളൾ നെട്ട കല്ല് കളിക്കും. അതേപോലെ തന്നെ കല്ല് വെച്ച് കൊത്തേകല്ല് കളിക്കും. ഹിഹിഎന്താ പിന്നെ അതേപോലെ തന്നെ വേറരു എന്താാണ് ഒരു സാധനണ്ട് എരിഞ്ഞിന്റെ ഒരിത്. ച്ചെ, ആ, ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു.
ഉം, ഉം.
ഇപ്പന്ന, അങ്ങനത്തെ കളികളന്നെ ഇല്ല. ഇപ്പത്തെ അപേക്ഷിച്ച്
അന്ന്ഒരുപാട് കൂട്ടുകാരും സൗഹൃദവും ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് ഓരോന്ന്
ആ, അന്ന് ഞമ്മക് അയി ന് കൂട്ടുകാരൊക്കെണ്ട്ഇപ്പൊക്കെ ഫുള്ള എന്താണ് ഫോണിലൂടെയുള്ള ഓരോ ഓരോരോ സ്ഥലങ്ങളിലുള്ള അതാണ് ഇപ്പള്ളത്. ഏ, ആ, അന്നൊന്ന് അങ്ങനെ ഇന്നിപ്പ തൊട്ട വീടിന്റെ ഓരോ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവുമ്പോ വേ വൈകുന്നേരം ആയാൽ നമ്മളെ വീട്ടേക്ക് വന്നിട്ട് നമ്മളെല്ലാരും കൂടി കളിക്കും.
ആണ്.
ആ.
നമ്മൾ സ്കൂളിലാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കൊണ്ട നമ്മൾ ആരെങ്കിലും ഒന്ന് കുടിക്കാൻ എടു ത്തുകഴിഞ്ഞൽ പിന്നെല്ലാർ
ആ, എല്ലാർക്കും വെള്ളം വെണോ? അപ്പോ, ദാ വെള്ളത്തിന് ദാഹിക്കാത്തവർ പോലും വെള്ളം കുടിക്കും. അങ്ങനെയായിരുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ
ഇപ്പത്തെ കാലത്ത് ന്നാ അങ് ആ, ഇപ്പത്തെ അപേക്ഷിച്ച് പണ്ട് കാലങ്ങളിലൊക്കെ എത്രയോ രസ രസയിരുന്നു.
അതെ, ഇപ്പോഴത്തെ കുട്ടികൾ എനിക്കു തോന്നുന്നു ഒന്ന് സ്കൂളിൽഒ ന്നും ഒന്നും പങ്കിട്ട്. കൈകാക്കത്തില്ല.
അതാണ് ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയയാണ്. - ഉം. പിന്നിട്, ഉം. പിന്നെ ഞ്ഞമ്മൾ അതേപോലെ തന്നെ ഏഹ പണ്ട് കാലങ്ങളിൽ നമ്മളെ വീട്ടിലൊക്കെ ആട് പോത്ത്
ശരി, ഇന്ന.
കുറേ മൃഗ ഇങ്ങനത്തെ ഒരോ മൃഗങ്ങളെ തന്നെഉണ്ട്. എന്തായിരുന്നു. അവർക്ക് ഇല പൊറുക്കിയിട്ടും ഏ, ഇതാക്കിട്ട് ഞാമ്മക്ക് അതാണല്ലോ പണി ഉണ്ടാവുക. അത്, എന്താണ് എവിടെയെങ്കിലും ഒരു എന്താണ്, ലാഭഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ അതിന്റെ ത ഇലക്കെ ഞാന് നഞമ്മളൊക്കെ ആ, ആ, പ്രായത്തിൽ നമ്മുക്ക് ആ അതാ ണല്ലോ കൂടുതൽ ഇഷ്ട നമ്മൾ എല്ലാരും കൂടി, ഒരാളെ വീട്ടിലായിരിക്കും ഉണ്ടാവുക പക്ഷേ എല്ലാരും കൂടിയയിരിക്കും അത് പൊറു ക്കുക.
എണ്ടയ്ക്ക ശരിയാ അത് എടുത്തോണ്ട് വെച്ചിട്ട് വേണം നമ്മൾ കളിക്ക
ആ.
എന്റെ സ്കിൻ ഭരങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ ആ-
അത് എടുത്തൊണ്ട് വെച്ചിട്ട് വേണം നമ്മൾ കളിക്കാൻ പോവാൻ അങ്ങനെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ഒന്നും അങ്ങനെയല്ല ഇപ്പൊ ഇങ്ങനെ ഏഹ് ആട് പോത്ത് വളര അധികം കുറവാാണ് ഇപ്പോ ഓരോ വീട്ടിലുള്ള ഉള്ളത് തന്നെ
അന്ത് തന്നെ എന്നിട്ട് നമ്മക്ക് പണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെയാണ് സൈ മക്കള് വാടകക്ക എടുത്ത് ചവിട്ടിയിരുന്നുട്ടോ ആഹ്
ഓരോ സൈക്കിളാണ് ഉള്ളത് ഇപ്പൊ അന്നത്തെ ഞമ്മളെ അത് സാമ്പത്തികം അനുസരിച്ച് നമ്മളെയൊക്കെ ഇള്ളത് കൊണ്ട് തൃപ്തിപ്പെടലേ ഇപ്പാത്തെ കുട്ടികളൊക്കെ ഓരോന്നും ഓരോന്നിനായിട്ട് വാശി പിടിക്കുകയാണ് ചെയ്യുന്നത് എനിക്കത് വേണം ഇത് വേണംന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കയാണ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ എ അല്ല പറ എന്താണ്
അല്ലെ ഇപ്പൊ അതേപോലെ തന്നെ കുട്ടികൾക്ക് നമ്മള അങ്ങനെ വാശി പിടിച്ച് നമ്മൾ അവര് അവരൊക്കെ അത് സാധിച്ചച്ച് കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക്തൊരു എഏഴുതരവും കൂട തോന്നല്ലേ അവടെ നമ്മള അങ്ങനെ. പറഞ്ഞാ മേടിച്ചു തരും.
ഉം നഞമ്മളിപ്പോ ഒരു ഷോപ്പില് ഒരു കടയിൽ പോയാൽ തന്നെ അവിടുന്ന് എന്തെങ്കിലും കണ്ടാൽ അതിന് വാശിപിടിച്ച് കരയാ കരഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളത് വാങ്ങി. ക കൊടുക്കുന്ന അവർ കൊറപ്പുണ്ട് അതുകൊണ്ട് അവൻ പറയും അവര് കരയണ് ഞമ്മള് തന്നെയാണ് മക്കളെ അങ്ങനെ ശീലക്കാ
ആഹ് ഇതാക്കിയതും നമ്മള് മാതാപിതാക്കൾ
അത ആഹ് അതാണ് നമ്മളും അത നമ്മളിപ്പോ ഇനിയിപ്പോം കുട്ടികൾ കരഞ്ഞാൽ നമ്മള് ഫോൺ കൊടുക്കും കൊറച്ചു നേരത്തെ കരച്ചിൽ നിർത്താനും വേണ്ടിട്ട് അവര് അതിമല് ഓരോന്ന് കളിച്ച് അതിൻ മേൽ നറക്കുവല്ലോ വിചാരിച്ച് നമ്മൾ അവർക്ക് അത് കൊടുക്കും. പിന്നീട് പിറ്റേ ദിവസം കുട്ടികൾക്കറിയാം. ന അത് ക നമ്മള് കരഞ്ഞാല് നഞമ്മക്ക് വീ ഫോണ് തരുംന്നള്ളത് അപ്പ. വീണ്ടും നമ്മളിങ്ങനെ കൊടുക്കാം അത് അവർക്കൊരു ശീലായിട്ട് മാറുകയാണ് പിന്നീട് അവർക്കിത് എന്താണ് ഇല്ലാതെ കൈണില്ല നമ്മൾ തന്നെയാണ് നമ്മളെ മക്കളെയും ഇങ്ങനെ ആക്കുന്നത്.
പണ്ടൊക്കെ നമ്മള് കരയുന്നതന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീട്ടി കളിക്കാൻ വിട്ടില്ലെങ്കില. അല്ലെ ടി വി കാണാൻ വിട്ടില്ലെങ്കിൽ കളിക്കാൻ വിട്ടത്തില്ലെങ്കിലാ നമ്മക്ക് കരച്ചില് വരുന്നത്.
അതാണ് ഇപ്പ അങ്ങനെയല്ല ഇപ്പം മൊബൈൽ ഫോണിന് അങ്ങനത്തെ ഓരോ കാര്യത്തിനുമാണ് ഏതൊരു കുട്ടികൾക്ക ഇപ്പ എന്താണ് ഏ ചെറിയൊരു ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അങ്ങനെ സോഷ്യൽ മീഡിയ ആഹ് യൂട്യൂബ് ഇങ്ങനെ ഇള്ള എന്താണ് ഇതിലൊക്കെ അക്കൗണ്ടല്ലാത്ത കു കുട്ടികൾ പോലും ഇപ്പോ ഇല്ല എന്നാ ശരിട്ടാ വിളിക്കാം
ആഹ് ശരി ശരി
മക്ക